ഹലോ സുഖല്ലേ ആഹ് ഫുഡ് കഴിച്ചാ
ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ പോണം
ഏഹ് എന്താണ് കുട്ടികളൊക്കെ ഉറങ്ങിയാ കുട്ടികളൊക്കെ ഇല്ലേ
ഓഹ് കുട്ടികളൊക്കെ ഇണ്ട് രണ്ടാളിണ്ട് ഒ ഒരാള് ഒറങ്ങിരിക്കണ്
ആഹ്
ഒരാള് അവിടെണ്ട് ഹസ്സ് ഇവിടെണ്ട്
നാട്ടിൽ തന്നെ നിക്കാറില്ലേ ആഹ് ആഹ് ആഹ് ആഹ് ഏഹ് അത് ചെയ്യാനായാ കൊറേ ആയോ വന്നിട്ട്
ഏഹ് രണ്ട് മൂന്നസം
ആഹ് ആഹ് ആഹ് എവിടെ സ്ഥലത്ത് ദുബായിയാ ആഹ് ആഹ് ആഹ് പിന്നെ എന്താണ് എന്തൊക്കെ ഇങ്ങനെ പോണ്
ഹസ്ബൻഡ് എവിടേണ്
ഹസ്ബൻഡ് ഇവിടെ നാട്ടിലെണ്ട് ചണ്ടിങ്ങിന്റെ പണിയാ ഉം ഉം ഉം ആഹ് കുട്ട്യോളിണ്ട് മൂന്നാളിണ്ട്
ആഹ് ആഹ്
മൂന്നാൺകുട്ട്യോള്
ഉം
ഉം
പിന്നെ ഇന്നെന്താ മഴേക്കെണ്ട
ഇന്ന് മഴ ഇല്ല്യ ഇന്ന് ഒരു വെയിലൊക്കെ ഇണ്ടായിരുന്നു.
കൊറച്ചു വെയിലിണ്ടായിന് ആഹ്
ആഹ് ആഹ് ആഹ് പിന്നേ
ഉം
എന്താണിന്ന് ചോറിന് സ്പെഷ്യല്
ഇന്ന് ഇന്ന് ബിരിയാണിയാണ് ഇം അല്ലെന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ബിരിയാണിയാണ്
ആഹ് അപ്പോ ആ ബിരിയാണി ആവും അല്ലേ
ആഹ്
ആഹ് രാത്രിയക്കും അതെ
ആഹ് രാത്രി അന്ന് ഞങ്ങളോടല്ലേനി വേറെ വി പട്ടില്ലേനി അവിടുന്ന് വന്നപ്പോ കൂടുന്നാണ് അമ്മായിമാരെ വീട്ടിൽ ഇന്ന് സൽക്കാരായിന് കല്യാണം കഴിഞ്ഞ
ആഹ്
ആ കഴിഞ്ഞ വന്നപ്പോ ചോറേക്ക് വന്നിട്ടുണ്ട് എല്ലാരും പോയിന് ഉമ് ചെറിയ ഇളച്ചു വന്നി കട്ടി ല്ലേനി അപ്പൊ ഓൾക്കും കുട്ടികൾക്കും ള്ള ചോറയ് റ്റ് വന്നാണ് അപ്പൊ ആ ചോറ് ന്നെ ഇണ്ട് എല്ലാർക്കും കഴിക്കാന്
കഴിക്കാണ്ടാവും ല്ലേ അപ്പൊ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യല്ല
ആ അതെ പിന്നെ ബിരിയാണി ആകുമ്പോ കുട്ട്യാക്കൊക്കെ ഇഷ്ടല്ലേ
ആഹ് അതന്നെ
ആഹ്
പിന്നെ ആരൊക്കെന്നെ വീട്ടില് ഇളച്ചി
ഇളച്ചി മുത്തച്ചും അമ്മായിമ്മീ ഇളച്ചനൊക്കെ ഇണ്ട് എല്ലാരും ള്ള കുടുംബള്ള വിടാണ്
ആഹ് ആഹ് പക്ഷേ വേറെ പോവാന ആയിട്ടില്ലാരും
വേറെ ആരും പോയിട്ടില്ല
യാഹ്
എല്ലാവർക്കും സ്ഥലം ഭയങ്ങി തറട്ടവലൊക്കെയാണ്
ആഹ് ആഹ് അങ്ങനെല്ലേ
ആഹ്
ആഹ് പിന്നെ എടൊക്കെ എങ്ങനെ പോണ് എന്തേലൊക്കെ എല്ലാം ഉണ്ടാക്കാ അറിയോ
ഓഹ് ഉണ്ടകനകെ അറിയാം
ആഹ്
വീട്ടിൽ ആരൊക്കെയുണ്ട്
ഞ എന്റെ വീട്ടീ ഇവിടെ ഇവിടെ ഞാന് ഇന്റെ കു മൂന്ന് കുട്ട്യാള് ആഹ് ഭർത്താവും
ആഹ് സ്വന്തം
ആഹ് സ്വന്തം വീടാണ് ആഹ്
ആഹ് ഉമ്
ആഹ് പിന്നെ എന്താ
എങ്ങനെ യാത്രയൊക്കെ നോക്കണ്ട
ഞാ യാത്രൊക്കാ ചെലപ്പൊക്കെ പോക എക്ക ഇഷ്ടല്ല പോണത് തലവേദന ശരദിയൊക്കെ വരുടോ അപ്പൊ അത് വേദന പോവാൻ മടിയാ
ആഹ് പിന്നെ എന്തിനാണ് പോയിട്ട് അവിടെ പോയിട്ട് അന്ന് നമക്ക് ഒന്നന് പറ്റ ഇല്ല അതൊണ്ട് ക്ക് താല്പര്യം ഇല്ല വല്ലാതെ
അഹ് ആഹ് അസുഖം വരുമ്പോ ആഹ് താല്പര്യം ഉണ്ടാവില്ല ആഹ്
ആഹ് അങ്ങനെയ നഞമക്ക് ഇപ്പ ഇന്നിപ്പോ മുൻകൂട്ടിട്ട് എന്തെങ്കിലും ഉണ്ടന്ന് വിചാരിച്ചാൽ അന്ന് തലവേദന ഏത് കാലം തല വേദന ചെറുപ്പത്തി തുടങ്ങിയാ
ഏഹ് കടചലിയ
കാണിച്ചിട്ട
ആഹ് അലോച്ചിട്ടേ മട്ത്ത്ക്ക്ണ്. മൈഗ്രീനാറയും ചിലോരറയും കാഫക്കെട്ടിന്റെണ്
ആഹ് ആഹ് ആഹ്.
കാണിക്കണ്
ആഹ്.
ആഹ്. റ്റിണക്കങ്ങനെ പോണ് പിന്നെ പിന്നെന്തൊക്കേണ്
വേറെന്തങ്ങനെ പോണിതാ ഫുഡൊക്കെണ്ടാക്കോ പലേ ഐറ്റം ഫുഡോക്കേ?
ഹേയ് ഫുഡോന്നൊങ്ങനെ ണ്ടാക്കൂല സാധാണ്ടാക്കും. ആഹ് അങ്ങനെ ബിരിയാണി ഐറ്റംസൊന്നും ക്കറീല്ല. ല്ലാത്തന്നെ അല്ലാതെ ആഹ് ഇണ്ടാക്കണങ്കി തിന്നണങ്കിന്താ അങ്ങനെണ്ടാക്കാണെങ്കി ഞാൻ ന്റെ വീട്ടി പോയിട്ടാണ് പരീക്ഷിക്കൊള്ളൂ. ഇബടെ പരീക്ഷിച്ച പെയ്‌ക്കോ ഫുള്ള് സാധനങ്ങള് നാശാക്കീയർഞ്ഞിട്ട് ആഹ്.
ഉം, ഞങ്ങള്‌ പിന്നെ ഫുഡൊക്കെ പലതുംണ്ടാ ആഹ് ഇണ്ടാക്കും ബിരിയാണി, മന്തി ക്കെണ്ടാക്കും ഫ്രൈഡൈസും മന്തിയൊക്കെണ്ടാക്കും ആഹ് ണ്ടാക്കും.
ഏഹ് ഇക്കങ്ങത്തെ താല്പര്യ ല്ല്യട്ടാ ബിരിയാണിയഷ്ടള്ളൂ ബാക്കിയുള്ളതൊന്നും ഞാൻ കഴിക്കൂല.
ആഹ് ഞമ്മക്ക് ഇണ്ടാക്കാനുഷ്ടാണ് തിന്നാനുംഷ്ടാണ്.
ആഹ് അതോണ്ടമ്മക്കൊരു താല്പര്യണ്ടാവും.
ആഹ് അതന്നെ.
ആഹ് ഇന്റെ ഭർത്താവറയ അന്നെവ്ട്ക്കും കൊണ്ടാവാ പറ്റൂല്ല പൊറത്തൊന്നും കൊണ്ടാ ക്കൂല്ലാ ഒന്നും കയ്ക്കു ക്കൂല്ല അവരിക്ക് പഴോ അങ്ങൻത്തെ സാധനങ്ങളൊന്നും തിന്നൂല്ല
അത് ബോർ ത്തിന്നൊക്കെ ഫുഡ് കഴിക്കാൻ ഇഷ്ടാണ്.
ആഹ് ആഹ്.
ആഹ് അത്
ക്ക് പൊർത്തിതീം ഒന്നും പറ്റില്ല.
ആഹ്.
ഇന്നെന്താണ് മെയിന്?
ക്ക് താൽപര്യോംണ്ടാവൂല്ല ഇഷ്ട്ടോണ്ടാവൂല്ല.
ഇഷ്ട്ടോണ്ടാവൂല്ല ഇന്നെ കൊണ്ടോവാനും ഇവര്ക്കൊക്കെ മടിയാണ് ഇന്റെപ്പാക്കൊക്കെ.
ഒന്നും തിന്നാത്തോലെ കൊണ്ടോയിട്ട് കാര്യല്ലല്ലോ? മറ്റുള്ളോല് തിന്നും മറ്റുള്ളോലെ തിന്നലുംപാടെ ഇല്ലാണ്ടാവല്ലേ? ആഹ് അതെ ആഹ്
ഇൻക്ക് ഹോട്ടലെല്ലാം കേറിയാല് എന്താവാണ്ട് എന്താവാണ്ട്ന്ന് ചോദിക്കുമ്പോ തന്നെ ഇക്ക് ദേഷ്യം പിടിക്കും. ഇക്കവിടത്തതൊന്നും പറ്റില്ല ഉം പിന്നെന്തൊക്കെ?
പിന്നെന്തൊക്കെ ഇങ്ങനെപോണൂതാ.
ആഹ്. ഞാനിവിടെയ് ചക്കണ്ടായിന്ന് ആഹ് ചക്ക അത് വറ്ക്കാനേ ഇണ്ടാക്കണ്. ഈ നേരത്ത് ഇന്റെ മൂത്തേച്ചി തന്നതാണ് ഏഹ് ഇപ്പൊയിത് നാളക്ക് എടുത്തുവെച്ചാല് നാളേക്ക് എടുത്തു വച്ചാല് അത് പഴ്ക്കും.
ആഹ് അത്
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക- വറുത്തത് കുരുയൊക്കെ എടുത്തത് ശരിയാക്കി ആഹ്
ഉം ചക്കകൂട്ടാനോക്കെ ഇൻക് ഇഷ്ടാണ് ഇപ്പൊ പിന്നെ മഴ പെയ്തോണ്ട് ചക്ക ടേസ്റ്റ് ഇല്ല്യ കൂട്ടാൻ വെക്കുമ്പോളൊന്നും
ഇല്യ പഴചക്കഞ്ചക്കൊക്കെ വർക്കുവോ നല്ല ടേസ്റ്റ് ആവും
നല്ല വലിപ്പയുള്ള ചൊളവ വേണം മ നല്ല വലിയ ചോളവാണം എന്നാലേ അവൾക്ക് - എളുപ്പവാണ് പൊരിക്കാന്
ആഹഹ് ആണ് ആണ് നീ പൊരികലിണ്ടോ
പൊരിക്കലുണ്ട് ഇവിടെ അങ്ങനെ പൊരിക്കലില്ല അധികം കൂട്ടാൻ വക്കലാണ്
കുട്ടാൻ വെക്കലായിട്ട്ല്ലേ അന്റെ ഇമ്മാക്ക് ഒക്കെ ഇഷ്ട്ടെക്കാരംല്ലേ തേങ്ങ അരച്ചിട്ടായുണ്ടാക്ക
അ തേങ്ങ അരച്ചിങ്ങാണണ്ട് അല്ലാതെ ഇണ്ടാക്കും രണ്ടും ഇണ്ടാക്കും
ആഹ് രണ്ടുംയിണ്ടാക്കും ല്ലേ
ഉം
അത് തേങ്ങ അരച്ചീട്ടുംണ്ടാക്കും തേങ്ങ അരക്കാതേണ്ടാക്കും ചക്ക കിട്ടിയാ മതി പഴുത്ത ചക്ക വല്ലാതെ അങ്ങ് താൽ-
ആഹ് അതെ ഞങ്ങക്ക് എന്ന് പറഞ്ഞാ ചക്ക കിട്ടിയാ മതി പഴുത്തതായാലും പച്ചായാലും കൂട്ടാനും വെക്കും- തിന്നുംചെയ്യും ഇപ്പം മയ ആയെന്നു ശേഷം ഇഷ്ടമല്ല എന്നാ വെച്ചാല് ഒരു ടേസ്റ്റ് ഇല്ലാത്തതോണ്ട്
വെള്ളം ഇറങ്ങിയാലേ ടേസ്റ്റ് ഇണ്ടാവൂല ഉം പിന്നെ എന്താ ചേരാ കേറുംന്നൊക്കെ പറയ്ണ കാണാം അപ്പൊ കൈയ്ക്കും അത്
ആഹ് കൈയ്ക്കും അത് തന്നെ ഒരു വേരോരു കളറായിങ്ങാട്ട് വന്ന്ങ്ങാണ്ട് ഉണ്ടാവും ഒര -
ആഹ് തന്നെ പിന്നെ- ആഹ് ക രാവിലെ എന്താ കടിയിണ്ടാക്കാ
രാവിലെ ആഹ് ഇന്നത് ന്ന് പറഞ് കഴിഞ്ഞാൽ ദോശേ ഓട്ടടെ പുട്ടോ വല്ലതുംണ്ടാക്കും അധികം ദോശ തന്നെയാണ് ഹരം
അല്ലെടോ തോനെ ആൾണ്ടാവാൻ ആരാ ഇണ്ടാക്കുക എന്നുള്ളതാവും അങ്ങനെ ഞ ഞങ്ങൾട്ടോ ഇന്റെ വീട്ടില് ഇവിടെ എന്നെ കല്യാണം കഴിചോട്ത്ത്- എളയേച്ചും രണ്ട് മൂത്ത ചേച്ചി ഒക്കെ ഉണ്ടായിരുന്നു
ആഹാ
നിങ്ങള് ഇക്കോ ഇല്ലാതെ പണിയൊന്നും ഇണ്ടാവില്ല രാവിലെ ഇങ്ങനെ കുത്തിരിക്കും പിന്നെ മത്സര-
വീട്ടിലൊക്കെ ഓരോ ദിവസം ഓരോ പണി അങ്ങട്ട് കൊടു-
ആഹ് ഞങ്ങളും അങ്ങനെ തന്നെ ഇണ്ടായിണ്ടു പോലെ ഒരാൾക്ക് തോടക്കല്
ആഹ അങ്ങനെ തന്നെ ആഹ് ഒരാള് തിരുമ്പല് ഒരാള് അടുക്കളയില്
ആഹ്
എന്നാ എല്ലാർക്കും ഒരേപോലെ പണിയായും ചെയ്ത് എല്ലാർക്കും ഒരേപോലെ പണി കിട്ടും ചെയ്യും
കിട്ടോ എല്ലാർക്കും പൊറമ്പണി അങ്ങനെയൊക്കെല്ലേ അഹ് ഒക്കെ രസവായിരുന്നു ഒറ്റക്കായ ഇഞ്ഞ് ഒര് ജാതിയാവും
ആഹ് ഇങ്ങനൊക്കെണ്ട് പോവും അതെ
ഉം ഉം പിന്നെ
പിന്നെ
എന്തോക്കെയാ
പിന്നെന്തൊക്കെയാ ഇങ്ങനെ പോണത്
ആഹ് ആ ഹ് പിന്നെ-
കുട്ടികളൊക്കെ ഒറങ്ങിയോ
ഇല്ല്യ രണ്ടാൾണ്ട് ഒരാൾ ടി വി കാണിന് ഒരാൾ ഇതാ ഇവിടെണ്ട് ചെറുതങ്ങട്ട് പോയി ആണ്ട് മൂത്തച്ചന്റ കൂടെ പോയി ചെറുത് ഒരു വയസായ കുട്ടിയാണ്
അതേ
ആഹ്
ഉം
അതിനെ പിന്നെ അവടെ എല്ലാർക്കും നല്ല ഇഷ്ടാണ് അപ്പൊ അങ്ങോട്ട് പോയിക്കണ്
ഏ
ഉം ആയിന്
എന്താ കുട്ടികള് പെൺകു ഏ
ആഹ് പിന്നെ എന്താണ് അന്റേത് പെണ്ണാ
അല്ലാ എന്റെ രണ്ടാൺകുട്ടികളാണ്
രണ്ടാൺകുട്ടികളാ ആഹ് ആഹ് പിന്നെ മൂത്തയാൾക്ക് എത്രയായി
മൂത്തയാൾക്ക് പതിമൂന്ന്
ആഹ് എന്റെ മോനിന്റെ കൂടെന്നെയിക്കാറല്ലേ
ആഹ്
ആഹ് രണ്ടാമത്തെവക്കോ ആണോ ആഹ് ആഹ് ആഹ് ആഹ് എൻ്റെ രണ്ടാമത്ത വനുക്ക് പത്ത ഓ പത്തായിന് ആഹ്
ഉം ഉം
ചെറുതിന് ഒന്നും ഒരു വയസും
ഏ
ആഹ് പിന്നെ
പിന്നേ വേറെന്താ ആഹ് എന്തെങ്കിലൊക്കെ വായിക്കും
ഏ ബുക്ക് ആഹ് ഇത് നേരെയാക്കട ഏ ഏ
അങ്ങനാണ്ട് പുസ്തകണ്ട് വായിക്കാന് വല്ല്യ ഇതൊന്നുമില്ല്യ ഫോണുണ്ടായതുകൊണ്ട് ഇല്ല്യാ
ആഹ് അതന്നെ ഫോണുമേ അങ്ങനെ കഥകളൊന്നും കേ ക്കുവൊന്നുമില്ല്യാ എന്തെങ്കിലും വീഡിയോസ് അങ്ങനെയൊക്കെ കാണുവാന്നല്ലാതെ
കഥ വായിക്കണുണ്ടല്ലോ ഫോണില്
അതൊന്നും നോക്കില്ല
ഇല്ലല്ലേ
ഉം
ആഹ് അങ്ങനെ
ഉം
പിന്നേ അവിടെ
എന്നാ ശരിട്ടാ ആ എന്നാ ഓക്കെ ഓക്കെ ആഹ്
ആഹ് ഇത് കട്ടാക്കട്ടേ കട്ടാക്കിക്കോളേ